സോ
ഒരി വിവരല്ലല്ലോ രാവിലെങ്ങ് പോയിട്ട് എവിടെനി നന്നായി
എപ്പ കെടന്നൊറങ്ങി ഇങ്ങനെ കുട്ടിള് പിന്നെ സ്കൂളില്ലല്ലോ
ഞ്ഞി അന്തിക്ക് ഉറങ്ങണ്ടല്ലോ ഞ്ഞി അതുകൊണ്ട് അതി അന്തിക്ക് പോവപറ്റത്തോണി
ഫോണല്ല അന്തിക്ക് 'ഫോണ് മ്മെ കളിക്കുമ്പോ ബാപ്പണ്ടാവും ഫോണെടുത്തൊരേറ്
ആ
ഉച്ചക്ക് ഒറങ്ങിയ കാരണം പണ്ടാർത്തിന് ഉറക്കൂല്ല താന്ന് പറഞ്ഞ്ങ്ങാണ്ട് നല്ല കെടന്നൊറങ്ങി നല്ല സുഖം മയ പെയ്ത് നല്ല തണുപ്പും പിടിച്ചിട്ട് നല്ലൊരു കമ്പിളിയിട്ട് എന്നിട്ടങ്ങട്ട് കെടന്നോറങ്ങിയാലേ ചോറും വെയ്ച്ച് അല്ല ചോറും വെയ്ച്ച് പിന്നെ മോനോട് പറഞ്ഞ് പിന്നെ ജ് ഉറങ്ങിക്കൂടന്ന് മ്മച്ചി മേ ണന്ന്റഞ്ഞാണ്ട് ഓൻ കെടന്നുറങ്ങുന്നതാ പ്പ ഞാന് ഫോണി മ്മെ ഒരിതും ങ്ങനെകണ്ടിരിക്കും കൊറക്ക വന്നപ്പോ ഫോ ഫോണങ്ങട്ട് ഓഫാക്കിവെച്ച് കെടന്നൊറങ്ങി അയിനിപ്പ ന്റെ സ്നേ തിറഞ്ഞ് എന്താ പ്പോ ഓളനക്ക് വിളിച്ചിട്ടെടുക്കണില്ല അപ്പൊ ആരെം ഫോൺവിളിക്കുച്ചിട്ട് ഞാൻ ഓഫാക്കി വെക്കും ചെയ്ത് ഏത് തയ് ആ ഹ്ഹഹ ഓൾണീച്ചല്ല സൈലന്റ് ആക്കി വെച്ച്ങ്കാണ്ട് സാറങ്ങ് വിളിച്ച പിന്നെ ആ ഉറക്കങ്ങു പോവും വിചാരിച്ച്ക്കാണ്ട് സൈലന്റ് ആക്കി വെച്ച് ഇല്ലെങ്കി പിന്നെ സൈ അ സോകംന്നറഞ്ഞുണ്ടാവല് ചെല നേരത്ത്
മ്മളൊറങ്ങണൊരു
ആ ആ സുഖയില്ല സുഖയില്ലാത്തറക്കാവും പിൻ ജ ഇപ്പൊക്കെ ഞമ്മടെ ഫോൺ കുത്തിച്ച എന്നോട്റയും മര്യാക്കന്റെ ഫോൺടുത്തോണ്ട്ക്കോ ആളെ ഒറക്കം കെടുത്താ വേണ്ടീട്ട് ആ ഫോണിവിടെ വെ
മനസ് ഒഴിഞ്ഞൊറങ്ങണെങ്കി ഫോണ് സ്വിച്ച് ഓഫ് ആക്കണം പിന്നെ ചോ മക്കളൊക്കെ അയിലേം ഇതിലേം കളിച്ചാ പോയിക്കണ് മഴല്ലല്ലോ ഇപ്പ അവിടെ അടെ മഴണ്ടോ
നമ്മത് മഴകാറിങ്ങനെ വരണ്ട് മ് ഉണ്ടായിഞ്ഞില്ല പ്പൊ ഒന്ന് ഉച്ച വരെ മഴന്നെയെനു ഉച്ചന്റെ ശേഷം പിന്നെ മഴ ആഹ് ഏഹ് ചായൊക്കെണ്ടാക്കിയാ
ചായൊന്നുണ്ടാക്കിട്ടില്ല ഞാന് ഞാൻ ഫോംവിളിച്ച് ഫോംവിളിച്ച് ഫോം വിളി ച്ച് പൂവാടണ്ടാക്കിവച്ചീണ് ണീച്ച്
എന്ത് പൂവാണ് എന്ത് വ ആ പൊരിക്കണതാ അല്ലെങ്കില് ഉ പുഴുങ്ങിയതാ ആവിക്കുള്ള പൂ മ് ഓ ശരി ഏത് ഏ ഞടങ്ങനെ നിക്കാണ് നിസ്കരിച്ചിട്ട് ഉണ്ടാക്കിട്ട് ഒന്നുമില് മോൻ ഇപ്പൊ തിരിച്ചു വന്നേക്ക് ഇനി ഏറ്റിരിന്ന് ചായ കൊടുക്കാണ്ട് നിക്ക് അയിരേറെ വേണം ചായ
ഏ ചായ
ന്റെ ചായ അള്ളാ
ഞാൻ കുടിച്ചലില്ല ഞാനങ്ങനെ കുടിച്ചല്ല രാവിലെയൊന്നും കുടിചൂല
ആ ആ നിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഞാന് ഇനി ഇഥവാ ങ്ങാ കുടിക്കണില്ലാന്നൊക്കെ വിചാരി വിചാരിച്ച അന്ന് രാത്രി ഞാൻ ചോറ് കഴിച്ചേന ചൂടാക്കീട്ട്
അള്ളാ അപ്പ ചായേന്റ ആരാധികയാ നിങ്ങള്
ഉം ആരാധികേന്ന് പറയണ്ട. അപ്പൊ എൻക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ്. പ്പങ്ങനെ നടക്കുമ്പോ ഞാൻ പറയോ മാപ്പ്ളക്ക് ന്ന് ചോറൊക്കെ വെള്മ്പി കൊടുക്കൂ ഏ ബജ ഇഷ്ടം പക്ഷെ രാ ത്രിലോക്കെ ചിലപ്പോ ഇഞ്ചി ചായേക്കെ ഉണ്ടാക്കും നല്ല തലവേദനേക്കെ ഉണ്ടെങ്കി
ആ അങ്ങനെ ഞാൻ കുടിച്ചിണ്ടെടാ തലവേദനക്ക് ഇഞ്ചിയിയിട്ടാണേ ഞാൻ കുടിച്ചിലുള്ള അപ്പൊ ഒരു സുഖാണ്.
അപ്പൊരു സുഖാണ്
ഇഞ്ചി ഏലക്കായും വട്ട
ആ ഒക്കെ കൂടെ ഒന്നുടൂല ഒരു ഇഞ്ചി കഷ്ണം ഇടും ചിലപ്പോ ഏലക്കായ മാത്രം ട്ടിട്ടുള്ള അങ്ങനതന്നെ പിന്നെ ഒരു ദിവസം എത്ര എച്ച് കൊണ്ടുരും പാലുണ്ടോ ഇവിടെ തെകച്ച്
അപ് ഒരു ഒരു ദിവസം രണ്ടു മൂന്ന് പേ
ആ അത് മക്കക്ക് വേണോ പാല്
പിന്നെ അതുമല്ല നല്ല ചായ ഉണ്ടാക്കണമെങ്കിൽ പാലുവേണമെനി
ആ കുറേ ആൾക്കാരിണ്ടായിട്ടല്ല ഏക്ക് ഞങ്ങള് അപ്പം കോഫി കോഫി ഉണ്ടാക്കും കുട്ടികൾ കോഫി വേണം ചിലപ്പോ ഹോർലിക്സ് വേണോന്ന് പറഞ്ഞ ഞാൻ അഞ്ച് രൂപ്പിയ പാക്കറ്റ് ഹോർലിക്സും ബൂസ്ൻ്റോ ഇപ്പൊ കോഫിയൊക്കെ
ഇപ അതക്കെ ആരാ കൊണ്ടുവരാ പാലിങ്ങളാ ഓല് മൂപ്പര കൊണ്ടുവരാ അതോ ആയച്ചതോ
അല്ലേ ഞങ്ങള്
ഒക്കെ നിങ്ങളെന്നെയാ കൊണ്ടുവരലല്ലേ
പിന്നല്ല പിന്നെ
നിങ്ങൾക്കു ഇങ്ങനെ നിങ്ങളൊക്കെ സ്വന്തമായിട്ടൊരു പരികവെച്ചെക്കാ സുഖ സുന്ദരായിട്ട് ജീവിക്കാല്ലേ ങ്ങക്ക്
പിന്നെ നല്ല പോലെ ജീവിക്കാം നല്ല എല്ലാം മുതലും കൊടുന്ന് തരും കൊടുന്നേരും ചെയ്യും
അതന്നെ എച്ചിങ്ങളെ വർത്താനം കേട്ട് മനസ്സിലായതാ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതാ അങ്ങനത്തെ ഒരാളാണ് എന്നുള്ളത് ആ അതൊക്കെ ഒരു ഭാഗ്യാണ്
മ് അ മിനിഞ്ഞാന്ന് നോമ്പ് തുറക്കുമ്പോ ജ്ജ് കേക്കണം അന്ന് ബോസ്റ്റ് പെരു ഇക്ക ഒരു വക കൊട്ടുന്നു തന്നേകുന്നു കോയി മുകുൾസ് ഉണ്ടാക്കാനാ ന്നാണു വലിയ കോഴിയന്ന കുക്കോഴിയാന്നാ കെ കൊടുന്നന്ന് നിങ്ങ അത് ഞാൻ ഉണ്ടാക്കി കോസ്റ്റിങ്ങിളിപ്പോ അഴിച്ച് വെച്ചേക്കണ് നാത്തുന്റെ മോഗ മോൻ്റെ ആ കുക്കർല് നാഗം കായം തേച്ചിട്ട് വെച്ചീനു ഞാന്.
എണ്ണയിട്ട് പൊരിക്കല്ല കുക്കറില് ഒരു തുുള്ളി എണ്ണ ഒയി ച്ചിട്ടി കോയിണ്ട് അറച്ചിവെക്കുള്ളു ട്ട് ഒറ്റ വിസിലങ്ങട് അടുപ്പിച്ച് വള്ള പൊന്തി എന്നിട്ട് പിന്നെ വള്ളം ഞാൻ വറ്റിച്ച് ന്നിട്ട് ഫ്രൈപ്പാലിട്ടിട്ട് ആണ്ടുംങ്ങണ്ടും ഒരു ഗ്ലാസെണ്ണോയ്ച്ചിട്ട്താക്കി ഫ്രൈപ്പാലിട്ടിട്ടൊന്ന് ചുട്ടമാര്യാക്കീട്ട് പിന്നെ ഞാന് കൊ കൊ.. കൊ. ത് വെച്ച് കണലിട്ടു കളലിട്ട് നല്ലൊരു പാത്രം കൊണ്ട് അടച്ച്ണ്ട് മൂടീട്ടൊരു ഒ.. പിന്നെ കുത്തുകല്ല്ല്ല്യേ അമ്മിക്കല്ല് ചെറിയ കല്ല് അതയ്ന്റെ മേലക്കണ്ട് വെച്ചൊട്ത്തു ന്റെ മാപ്പ്ളന്നെപ്പോ ഇ തി പിച്ച് പച്ച് മക്കളും മാപ്പിളൊക്കെ കൂടെ തിന്നിരുന് അന്ന് ഇക്കങ്ങക്ക് വേണ്ടിക്ക്ട്ട് ഷവർമ്മോട്ന്നന്ന്ക്ക്ണ് ഒരു വക പൊറട്ടോട്ന്ന്ക്ക്ണ് ഒരുഭഗ ഉബ്ബൂസ്ണ്ട് ഒക്ക കൊട്ന്നന്ന്ക്ക് ണ് ഇങ്ങക്ക്ഷ്ട്ടള്ള തിന്നോളി എന്താങ്‌ക്ക് ന്റെ മോൻക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുന്നിട്ട് തെകഞീല
ഞാഒനെ അയ്നങ്ങ്ആ.. ഓൽക്ക് വെജ്ജാതായന്ന് ഇങ്ങളാകെ എട്ങേറായ്ന്നീ
പറയാണ്ടാ അള്ളാ. ന്നാലമ്മക്ക് തിന്നന്നേനൊന്നും ഒരു മുട്ടുയ്യാ.. എന്ത് മാണെങ്കിലും ആൾവ്ടെണ്ടല്ലോ അപ്പൊ ന്നോട്റയും കൊണ്ട്രി ച്ചൊന്നണ്ങ്ങനെ പൈസപ്പക്കപ്പെന്തപോലെ പൈസ ചെലവാക്കുമ്പോ കൊട്ന്ന് വെക്ക്ണില്ലല്ലോ
ആ..... അ ഇതിപ്പഞമ്മളറിയിണില്ലല്ലോ നഞമ്മൾറിയണില്ലല്ലോ നമ്മള് നമുക്ക് വാങ്ങികൊണ്ടന്നേരുമ്പോ...
അഎന്തും കൊട്ന്നേരും ഉപ്പെന്നെ ഇപ്പന്നെപറയും ഇപ്പ ഞാൻ തീയു കത്തിക്കാൻജാരിച്ചൊ കണ്ട്കാണ്ടന്ന് ന്നോട്പറയേ എന്തിന് തീയുടിപ്പിച്ച്ക്ണത് മ് അനക്ക് രാത്രിക്കക്ക് ക്കക് വാണെങ്കിന്തെങ്കിഞാകൊട്ന്നേരൂലേ എന്തിനാണീ.. പൊക കൊണ്ട്ങ്ങനെനിക്ക്ണത് ഇഷ്ടല്ല ഉം.. ണ്ടാവട്ടെ കാലാ കലം മരണംവരെണ്ടാവട്ടെ അ അസുഖങ്ങൾ തെരത് അസുഖങ്ങൾ തരാതിരിക്കട്ടേന്ന്ള്ള ഒറ്റ ഉം അസുഖങ്ങൾ
അതാർക്കായാലും അത് വന്ന കഴിഞ്ഞിലെ.
മ്
ആരോഗ്യം നഷ്ടപ്പെട്ട പിന്നെകഴിഞ്ഞീലേ
ഉം
പിന്നെ ഏതായിലുപ്പോ.. ഇ ഇച്ചുംകൂടി ആഗ്രഹം ഇങ്ങക്കൊരു പെരേറ്റിഇങ്ങള് കുടിരിക്കാന്
ഉം.... പറയാൻണ്ടമോളേ... അത്രക്കുംമടു
അള്ളാ വേഗം പെട്ടെന്ന് ഈ റബ്ബില്ലാവലാവുമ്പേക്കും കുടിരിക്കാൻപറ്റട്ടലേ
ന്റെ അഞ്ചത്യതാ. ഒക്കെ കഴിഞ്ഞിട്ടില്ല്യാ ഓളാ അള്ള വിചാരിച്ചഔ
ആകാതേ പിന്നെപ്പ്ങ്ങള് തേക്കാണ് തേക്ക് ക്കാണെങ്കെ തേപ്പ് കഴിഞ്ഞാപിന്നെ പ്ന്നെ വൈറ്റ് വാഷെയ്താ.. അടിപ്പണി വാതില് കട്ടില് ഒക്കല്ലെ ഉള്ളൂ
ആണ് അഷെങ്ങട് കയ്യണമോളെ പൈസ പൈസമ്മളട്ത് വെ
പില്ല പൈസ വാ
പൈസങ്ങട്ണ്ടെങ്കി കൊഴപ്പന്റെഞ്ചത്തി പ്പെന്ന് കയ്ഞ് കുത്തിരിക്കലൊട്ങ്ങീക്ക്ണ്ട്ട്പോള്പ്പ ഓള് ഇപ്പതെന്തിന് കോണിക്ക് ഒ.. ത് വെക്കാനും പിന്നെ ഡോറോളൊന്നും ജനൽപൊളീം, വാതിൽപൊളിയൊക്കെ വെച്ച്ക്ക്ണ് ഫിറ്റിങ് ഫിറ്റിങ്ങില്ലേ ഈ.. വയറിങ്ങിന്റെ സാധങ്ങള് സ്വിച്ചുതൊക്കെ അ.. പൈ ഇപ്പൊന്നും മ്... ക്ളോസറ്റുതൊക്ക വെക്കാൻ പൈസയ്യാഞ്ഞിട്ടാ.. അപ്പന്താ. ഒന്നൊന്നരലക്ഷറുപ്പിയാവോലാ പെരുമ്പയ്സായിറ്റ് ഓളറിയ മോളേ.. പൈസല്ല്യാന്നറിഞ്ക്കാണ്ട്ന്ന്ട്ട്പ്പോ പിന്നെ.. അതൊക്കെ റെഡ്യായപ്പോ അതൊക്കെവെച്ച് കോണിന്റെ കയ്യൊക്കെ വെച്ച് ഇനിപ്പതാഭില്ല അൊ ചോദി ഇഞ്ഞെന്താ... പണീന്ന് അപ്പൊളജ്യണ്ട് പറഞ്ഞാര്യാണ് പണ്യോക്കെ ഇഞ്ഞൂണ്ട് അവ്ടാ.. അ..
ഏ.. അമ്മള് വാർപ്പിനല്ല പൈസ .. വാർപ്കയിഞ് തേപ്പ് കയിഞേനേഷംപണിക്കൂലി വരാ... നല്ലോണം..
അയ്പ്പയി.. വയറിങ്ങിന്റെ സാധനത്തിനല്ല പൈസാണേടോ.. നല്ല പൈസ കൂടീക്ക്ണ്
ആ....
ഉം. അതോണ്ടാണ്.
എന്ത ചെയ്യിനെ എന്തേലൊക്കെ വയി പടച്ചോ ഇവടെത്തീലെ... ഇഞ് അങ്ങട്ടും പടച്ചോൻ ന്തെങ്കിലൊക്കെ കണ്ട്
പൂതിയണ്ട് റബ ലവല എന്നൊക്കെ പറയാ അപ്പോ ഇന്നോട് പറയുവാ അടുത്ത വലിയ പെരുന്നാൾ ഇരിക്കണം എന്ന് പറയണ്ട്
ഉം ഒന്നാമത് നന്നായി പൈസ ണ്ണാല്ലേ അല്ലേയ് അല്ലെ പൈസ ഉണ്ടെങ്കി ഇപ്പൊ നന്നായി രണ്ട് മാസം കൊണ്ട് വേച്ചും ആ
മ്മ്
ഉം
ചായക്ക് കടി പോയി നോക്കട്ടെ ഇടെ രാവിലെ പൊറാട്ടൊക്കെ ചുട്ടിന്നോള്ളു അതൊക്കെയുണ്ട് ബാക്കി അത് ആമ്മള യൂട്യൂബ് അമ്മായിനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കിയ തന്നെ ഇത് വറ്റ
എങ്ങനെ ഉണ്ടാക്കിയോന്ന് പറഞ്ഞന്നാണ് ഇന്നാ
വാറ്റ്‌ അരച്ചിട്ട് വാറ്റെല്ലാംപോലെ അരക്കാ വാറ്റും മൈദം കൂടി കൂട്ടി നല്ലണ്ട് കുഴച്ചിട്ട് മുട്ട കൂട്ടിട്ട് വറ്റാ അരയ്ക്കാ കേട്ടാ വെള്ളം ഒന്നും പരാ നല്ല മുട്ട ഉപ്പൊക്കെ കൂടെ ചേർത്തിട്ട് അണ്ട് അടി എന്നിട്ട് ആ മുട്ട അടിച്ചത് കൂട്ടിയിട്ട് നല്ല മൈതണ്ട് ചാമ്പുവാ
ഉം എന്നിട്ടോ എന്നിട്ട് ശരിയായോ
ഏ നല്ല അടിപൊളി പൊറോാട്ടായി വീസു ഒന്നും ചെയ്യൂല വീസു ഒന്നും ചെയ്യൂല പരത്തി നല്ലടി പരത്തിട്ട് ഓ ഉർത്തിട്ട് വെട്ടി മൂന്നാലാക്കി വെട്ടിട്ട് പിന്നെ അത് കൊണ്ട് കൈ കൊണ്ട് ഒന്ന് അമർത്തി പരത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് പരത്തിട്ട് കല്ലിൽ ഇട്ടിച്ചിട്ട് നല്ല നല്ല അടിപൊളി പൊറോട്ട പൊളളച്ച് വന്നിങ്ങണ്. നമ്മള് പൊറാട്ടക്കല്ലിമേക്ക് പൊറാട്ട ഇട്ടാല്‌ ഉണ്ടല്ലോ ഒരു പൊള്ളക്കലൊക്കെ അതന്നെ അതന്നെ ഞാ ഒരു പത്ത് പതിനഞ്ചെണ്ണം ചു ട്ടിട്ടുണ്ടാവും, ഇനി ഉണ്ടവിടെ അഞ്ചാറെണ്ണം അഞ്ചെട്ടെണ്ണം ബാക്കി കൊറച്ച് എറ ചിണ്ട് കുട്ടികൾക്ക് അത് പൊരിച്ചു കൊടുക്കും ചെയ്യ പിന്നെ പൊറോട്ട ആക്ക പിന്നെണ്ടാ വൈകുന്നേരം ചോറ് ആകണ്ണില്ല ഉച്ചകേക്കും ശഗലം ഇത് കുമ്പളം കറിയും, പിന്നെ പോത്ത് വരട്ടിയത് ഒക്കെയാണ്.
പിന്നെ വ്യാഴാഴ്ച ഇല്ല ഇവിടെ?
ഞാണ്ട് വന്നികിണ് അവിടെ ഇണ്ട് ഉറങ്ങിക്ക് എല്ലാരും ഉറങ്ങി തന്നെയാണ്. പ്പ നാത്തുന് മോൻ വന്നിക്കിണ് ഓനിക്ക് ചായ അറ്റി കൊടുക്കാ തോന്നാണ്. ഒരു നാത്തൂനും മോനും മാരിമോളും കൂടെ വന്നീന്ന്. ഞാല്ല നിങ്ങ അമ്മായിയെന്നൊക്കെ വിളിച്ചു വന്ന എന്റെ മാപ്പള ഞാന്ന് പറയണ്ടേ, അതേ അത് ഇവിടെ വന്നേന്റെ സാരോ അതേപോലെ ധൃതിയില് വണ്ടി വിളിച്ചിക്കുന്നു. ഇട്ട് പോയി പോയി. വന്നപ്പോ ഇന്നോട് അറിയാണ് ഇവിടെ അടുത്തൊരു ആൽമരഓണ്ട് അത് വെട്ടിയിട്ടമായിരിണ്ട് ഇച് ഞാ വേറെടുത്ത് പോയി കിടന്ന് പറഞ്ഞെചു നിങ്ങളെ ഞാൻഓറങ്ങിച്ചപ്പോ നിങ്ങളെ കണ്ട് അങ്ങനെ കിടക്കാ അമ്മാതിരിത്തെ ഉറക്കം പിന്നെ ചെല പ്പാ ഒക്കെ ഞാൻ ആദ്യക്കെ ആള് കുർക്കം വലിക്കുകയായിരുന്നു. ഞാ ഇങ്ങനെ കളിയാക്കുവായിരുന്നു ഇപ്പോ എന്നോട് ഞാൻ കൂർക്കം വലിക്കുന്ന വീഡിയോ എടു തെരണ്ട്ന്ന് പറഞ്ഞ് ഇപ്പ ഇനിക്ക് വീഡിയോ എടുത്ത് വെച്ചേക്കണ് എന്നിട്ട് ഇങ്ങനെ കാണിച്ച് തരിയാ ഇച്ച് അല്ലേ പറഞ്ഞേ എന്നെ ഇങ്ങനെ കുറ്റം പറയു ഇച്ച് ഇപ്പം കൂർക്കം വലിച്ച ഇപ്പ എന്താ ആൽമരം വെട്ടിട്ട് ഇങ്ങനെ കിടക്കാ അത്രക്ക് ക്ഷീണം വന്നിട്ട്. ന്നാ ആയിക്കോട്ടെ